ആഹ ഹലോ
കേൾക്കാവോ
ഓ കേൾക്കാം
ആഹ് എന്താ വിശേഷം.
ഓ സുഖായിട്ടിരിക്കുന്നു. ഇപ്പ ഭക്ഷണൊക്കെ കഴിച്ച് ഭക്ഷണൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കായിരുന്നു.
ആഹ് എന്തായി വേറെ എന്ത് എന്താർന്ന് ഭക്ഷണത്തിന് ഉച്ചക്ക് എന്താർന്ന്.
ഇന്ന് മന്തി വാങ്ങിയതായിരുന്നു കുറച്ച് അതിഥികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ മന്തി ആ ഒരു പോയി.
അതെ
അപ്പ മന്തിയൊക്കെ വാങ്ങി കഴിച്ചു.
ആഹ് ഇവിടെ വാങ്ങലുണ്ട്. ഇന്നും കഴിച്ചില്ല ഈ പറഞ്ഞകൂട്ട് ഞങ്ങള് ഞങ്ങളെ വീട്ടി വീട്ടിപോയ സമയത്ത് അവിടെ മേടിച്ചാർന്നു.
ആഹ്, ഇപ്പാ എല്ലാരും ഒന്നാം രണ്ടാമത്തേന് മന്തിയാണല്ലോ വാ ങ്ങാ
ആ അതെ, അതെ പെട്ടെന്ന് വരുമ്പോ നമുക്ക് പ്രതീക്ഷിക്കാണ്ട് വരുന്നോർക്ക്
ആഹ്, ഇണ്ടാക്കാന് കഴിയില്ലല്ലോ, അപ്പൊ പിന്നെ എളുപ്പ പണിയങ്ങനെ വാങ്ങാ
അതെ
ഹ്മ്മ് മക്കള് ഒരാള് ഒ ങ്ങണ്ട്, ഒരാള് കളിച്ചിരിക്ക്ണ്ട്.
ആഹ് എന്തൊരായി
ഒരാക്ക് മ് ഒന്നര വയസ്സ് ഒരാൾക്ക് നാല് വയസ്സ്.
ഹ്മ്മ് സ്കൂളിലാക്കിയാ
ഓ സ്കൂളില് പോയിക്കൊണ്ടിരി ക്കാണ്. ഇന്നെന്തെ ഇണ്ടാക്കി ഭക്ഷണം
ഞങ്ങള് ഇന്ന് ഞാൻന്തേ ചാള കിട്ടി. അങ്ങനെ ചാള മീൻ കറി വെച്ചു പിന്നെ ഏഹ് അത് വർത്ത്. പിന്നെ രസുണ്ടാക്കി.
ചാളാ പറഞ്ഞ മത്തിയല്ലേ?
ചാളന്ന് പറഞ്ഞാ മത്തി അതന്നെ
ആഹ്
അങ്ങനെ അത് വെച്ചു. ആഹ് ആ ഞങ്ങള് ഇവിടെ ചാള ചാളന്ന് പറയനുണ്ടായിരുന്നേ
ചാള, ആ മ മറ്റെരു സിനിമ നടിയില്ലേ ചളമേരി
ചാള മേരിയാ അതെയതെ.
ആ അതെ
ആ പിന്നെ രസുഉണ്ടാക്കി
ആ രസം എങ്ങനെയ വയ്ക്കല്
രസം ഞാന് വെള്ളം തിളച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അതി നത്തേക്ക് തക്കാളി കട്ട് ചെയ്തിടും പിന്നെ പുളിയും ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കും അതിനു ശേഷം പ്പം നമ്മള് ഏ രസത്തിന്റെ പൊടിയിട്ട് ഒന്നും കൂടി തിളപ്പിക്കും അനട്ട്ഓഫ്
പോടിയിട്ട് മല്ലിടൂലേ പച്ചമല്ലി
ഇല ഇണ്ടെങ്കി ഇടുവോ എന്റെല് ണ്ടായില്ല
ആ അങ്ങനെയല്ലേ നമ്മള് പച്ചമല്ലി ഇടൂലേ
പച്ചമല്ലി ഞാന് ഇടും ഞങ്ങള വീട്ടിലില്ല
ആണല്ലേ ഓരോ സ്ഥലത്തേ ഓരോ തരത്തിലേ
ആ അതായിരിക്കും
അവിടെ അമ്മ വെക്കുന്ന കാണാ പച്ചമല്ലിയും പിന്നെ മല്ലിച്ച
മല്ലിച്ചപ്പിന്റെല ഇട്ടാ നല്ലത അതിന്റെ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ
അന്നെ പിന്നെ എന്തൊക്കോ ഇടുന്ന കാണാ വെളുത്തുള്ളിയോ എന്തോ
വെളുത്തുള്ളി ഇടും അത് കടു പൊട്ടിക്കാൻ നേര ത് നമ്മൾ വെളിച്ചെണ്ണയിൽ കടു പൊട്ടിച്ച് വേപ്പലയയും ഇട്ട് വെളുത്തുള്ളിങ്ങനെ നല്ലോണ്ണം കറ് ഒരിധം ചുമക്കണം ഒരു ബ്രൗൺ കളർണ്ടല്ലോ ആ കളറ് അവന് ആക്കിയിട്ട് അതിനത്തേക്ക് പൊട്ടിച്ചൊഴിക്കും ആ അങ്ങനെ ചെയ്യോ അത്
ആ ആ
ഉം എന്താ ഈ വീടി വീട്ടില് സ്ഥലമോക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടാ
ഓ സ്ഥലക്കെണ്ട് ഓ ച ക്കണ്ട് മാങ്ങ ണ്ട് പിന്നെ ഒരുപാട് ചക്ക ഉണ്ട്ല്ല മഴയത്ത് ചക്ക വീണിട്ട് ത കല്ലൊ ളകി പോുന്നുണ്ട് അത്രയും ചക്ക വേണം ആ എത്ര ചക്കന്നാ പ്ലാവ് നിറച്ചും ചക്ക മാങ്ങ മാങ്ങ ഇല്ല വർക്ക് ചെയ്യില്ല ഇങ്ങനെ പോണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടേ
ആ നിങ്ങളെടുത്ത് കഴിക്കില്ലേ തോരം വക്കില്ലേ അത്
ഓ ചക്കപ്പുഴക്ണ്ടാക്കും ആഹ് ചക്കപ്പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ചക്ക അരപ്പെട്ട്
ആ ചക്ക പുുഴുക്ക് ഉണ്ടാക്കണം എങ്ങനെയാ നിങ്ങള്
ചക്കപ്പുഴുക്ക് ചക്ക നല്ലോണ്ണം നൈസായിട്ട് അരിയും മറ്റേ കുക്കറില ഇട്ട് ട്ട് കുറച്ച് പച്ചവെളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടും ഇട്ടിട്ട് വേവിക്കും ഒരു രണ്ട് വിസിലൊക്കെ മതിയാവും അത് കഴിഞ്ഞിട്ട് തേങ്ങയും പിന്നെ പച്ചമുളകും പി ചെറിയുള്ളിയും പെരിജീരകവും ജീരകവും കൂടി ഇട്ടിട്ട് ആരക്കും കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ആരക്കും ഒരു ഒരുപാട് അരയാണ്ട ഒരു പാകത്തിന് ആ ഒതു കീറ്റെട് എന്നിട്ട് ആ വിസിൽ കഴിഞ്ഞിട്ട് അത്തത അതിലേക്ക് ഇട്ടിട്ട് നല്ലോണ ഇള ഈ പതിപ്പിക്കും അത് കഴിഞ്ഞിട്ട് കറിവേ- പ്പിലും കടുകൂടി പൊട്ടിച്ചിട്ടിട അങ്ങനെ ചെയ്യും അരപ്പിട്ടിട്ട് അ ങ്ങനെ വെക്കൂ ഉപ്പേരിയാണെങ്കില് അത് വേവിച്ചിട്ട് അതിലേക്ക് ഏ കടുകും ചോന്ന മുളകും പ്പും ഒക്കെ കൂടി പൊട്ടിച്ചിട്ടടു
ആ അത് ഞങ്ങള് ഇണ്ടാക്കലുണ്ട്
വറവേ വറവേനെക്കാടും കൂടുത കതൽ എല്ലാർക്കും ഇഷ്ടം അരപ്പെട്ടിട്ടാണല്ലോ
അരപ്പട്ടാ
എന്റെ കൂടെ ഒരു മീൻകറിയും വെച്ചാല്
ആഹ് അതന്നെ മീൻകറി ഉണ്ടെങ്കി അ
ആഹ അതന്നെ അങ്ങനെ വക്കും
ആ
കൂടുതലും ച ക്ക കിട്ടിയാ അരപ്പിലേക്കാ പോവ്വ
അതേ ലേ ആ
പിന്നെ അവിടെ ആർപ്പിട്ട് ക്കില്ലേ
ഇവിടെ അരപ്പിട്ട് വെക്കല് കൊറവാണ് ഞങ്ങൾ വെറുതെ തോരം പോലെ ആക്കിട്ക്കുള്ളൂ
ആ
ഇഡ്ലി ചെമ്പിലിച്ച് വേവിച്ചിട്ട് ആ ഒരുപാട് വേവിക്കാൻ നിക്കൂല വെന്തൊടഞ്ഞ ഷ്ടോല്ല
ആ അധികം വേവിക്കാണ്ടെ
വേവിക്കാണ്ട് ഇങ്ങനെ തോരനാക്കി എടുക്കൂല്ലേ
ആ ആ
ചെയ്യോളി ചക്ക പുഴുക്കുണ്ടകുമ്പ ന്ന് പറഞ്ഞാ നല്ലോണം വെന്ത്
ആഹ് നല്ലോണം ഒടയണം. നല്ല പായസം പോലെ ആയി കിട്ടണം.
എന്നാലാണ് അതിനകത്തേക്കുള്ള നമ്മള് സാധനങ്ങൾ ചേർത്താ അതിന്റെ ടേസ്റ്റ് വരണത് അങ്ങനെ
ആ അതന്നെ അതിന്റെ രസം അന്നപ്പഴേ കിട്ടുള്ളു ചിക്കൻ കറി കൂടി ഉണ്ടെങ്കി നല്ല രസാ ചിക്കൻ കറി ഉണ്ടെങ്കിലും നല്ല രസ് കൂട്ടി തിന്നാന് ആ ചിക്കൻ കറി എടക്ക് എടക്ക് ഇപ്പ ചക്ക സീസൺ ആയോണ്ട് എട ണ്ടോ
ആഹ് ഇപ്പൊ ചക്ക സീസൺ ആയല്ലോ ഉം മാങ്ങയോ മാങ്ങയൊക്കെ പഴുത്തു ചാടി തുടങ്ങിയോ ഓ
ഒക്കെ പഴുത്തിട്ട് അത് തിന്നും. ഇന്നലെ ഒരു പാത്രം നിറച്ചും ചക്ക പഴുത്ത എടുത്ത് തിന്നിക്കുന്നു. ആ നല്ല പഴുത്തത് ഭയങ്കര ഇഷ്ടാ ആഹ് മാങ്ങയാണെങ്കില് മാങ്ങ ആ രാവിലെയാകുമ്പഴത്തേക്ക് ഈ വൗ വ്വാല് കടിച്ചതൊരു ലോഡ് ഇണ്ടാവും. അപ്പോ അതൊക്കെ വേഗം പെറു റുക്കി കൊണ്ടിട്ടാളും മക്കളങ്ങ് എടുത്ത് തിന്നാലോച്ചിട്ടെ. ഓരോ അസുഖങ്ങൾ ഇള്ളതല്ലേ അതും വല്ല്യവല്ല്യ മാങ് ങ്ങനൊക്കെയാണ് ഈ കടിച്ചു തിന്നല്.
ആഹ്
വലിയ രണ്ട് രണ്ട് തരം രണ്ടു തരം മാവാങ്ങാണ്ട് കോമാങ്ങയും ഉണ്ട്. അല്ലാത്തൊരു മാങ്ങെയു ണ്ട് അല്ലാത്തൊരു മാങ്ങയാ ണ് ചാ പറ്ച്ചാ കിട്ട്ണത് കോമാങ്ങ നല്ല ഹൈ റ്റില്ല നല്ല ഉയരത്തിലാ
ആ അപ്പത് പറി
പറിക്കാൻ കിട്ടില്ല പിന്നെ പച്ചയാകുമ്പോ കൊറെ എടുത്ത് ചമ്മന്തി ഇടിക്കും മ മാങ്ങാ ചമ്മന്തി
ആ ഉവ്വ്ഉവ്വ
ആ അതൊക്കെ ഒടിച്ചിട്ട് തിന്നും പിന്നെ പച്ചിയെ പഴുത്ത ഏതാ പെട്ടെന്ന് മനസ്സിലാവൂല രാവിലെ ആമ്പത്തേ ഒരു ഭാ ത്രത്തില് അത്യാവശ്യം ഒരു ബക്ക തെർച്ചു മാങ്ങണ്ടാവും
ആ അങ്ങനെ ചെയ്യ്ണേ
ആ പ്പൊ ഓരോരുത്തര്ങ്ങനെ
ആ ഉവ്വാ പിന്നെ ചെലര് മാ മാങ്ങ ഉപ്പിലിട്ട് വയ്യ് ല പുളി മു മുഴുവൻ മാങ്ങ
ട്ടേക്കും പിന്നെ പച്ച മാങ്ങ ജ്യൂസ് സും അടിക്കും അത് നല്ല രസാ
ആ അത് ഇഞ്ചിട്ടിട്ട് അതെങ്ങനാ
അത് പച്ച മാങ്ങയും പിന്നെ ഏല ഒരു ഏലക്ക ഇട്ടാതി പിന്നെ ഒരു പച്ചമുളകും ആ പിന്നെ മധുരത്തിന് ഒരു പഞ്ചസാാരയും പിന്നെ നല്ല ഐസ്ക്യൂബും
ആ അങ്ങനെ ഇടുവല്ലേ
ഒക്കെ കൂടിട്ട് ട്ട് അടി ച്ചാല് നല്ല ടേസ്റ്റാ അത് തണുപ്പ്ല് കുടിക്കണം ഒരുപാടെരു പറ്റൂല കൊറച്ചൊരെരു നല്ല മധുരും
ആ അതികെരു പാടൂലാനും
ആ ഇല്ലല്ല
ആ ആ പിന്നെ കൊച്ചുങ്ങള് ഭക്ഷണംക്കെ കഴിച്ച് ഉറങ്ങാണോ
ആ കൊച്ചുങ്ങളെ ഉറക്കത്തില് ഇങ്ങനെ പൊയ്കൊണ്ടിരി എൻ
ആ മക്കള് റ ഉറ ഉ ഉറങ്ങായിരിക്കും ഉച്ച ആവുന്ന സമയ
ഓ അം അംഗനവാടി ടിള്ളപ്പോ അംഗനവാടീലേക്ക് പോം
ആ ആ അയിത്ത അയിത്തണണ്ട് സ്കൂളിലേക്ക് ആ ഇല്ലേ
ആ ആ സ്കൂളിലേക്ക് ചാത്തമംഗലം നെച്ചൂളി സ്കൂളിലേക്ക് ആക്കി എൽ കെ ജിയും യു കെ ജിയും ഇനിയിപ്പോ അത് ഇംഗ്ലീഷ് മീഡിയം കഴിഞ്ഞിട്ടാണല്ലോ
ഔഔ ഔആ ആഹ്
ന്നാലല്ലേ വയസ് സ് തെകയൊള്ളൂ
ആഹ് അതന്നിം
അംഗനവാടില് ആ ആ ഇപ്പം ആറു വയസ് ആയാലല്ലേ ചേർത്താൻ പറ്റുള്ളൂ അതൊണ്ട് പിന്നെ അതും നല്ലതാണ് എൽ കെ ജി യു കെ ജി ഉള്ളത് കുറച്ചു കൂടി അറിവ്ണ്ടാവും മക്കള്ക്ക്
അറിവുണ്ടാവും പിന്നെ ഇച്ചിരി കൂടി കഴിയുമ്പോഴാണ് ആ അല്ലേ മക്കക്ക് ഒത്തിരി പഠിക്കാനാവൂലോ കൊച്ച് മക
ആ അതാണ് കൊറച്ച് പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ പഠിച്ചു പോയ ഇത് നല്ലതാണ് പിന്നെ നല്ല പഠിപ്പിക്കണ സ്കൂളുണ്ട് അങ്ങനെ അധികം നോക്കാത്തത്ണ്ട് ഞങ്ങടെ നാട്ടില് രണ്ട് സ്കൂളുണ്ട്
അതെല്ലേ
നല്ലവണം എവിടെയാ വച്ചൽ അവിടെ കൊണ്ട്പോയി ചേർത്തു
ചേർത്ത് ആ ഉവ് ഉവാ ഉം രണ്ട് വന്ന ഗസ്റ്റ് പോയി
ഓ വന്ന ഗസ്റ്റ് പോയി അയ് പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ടുള്ള വര വായിരുന്നു
അത് അപ്പ അവര് വം പോയെ എന്താ
ആ വേഗംന്ന്ച്ചാല് കല്യാണ ഒക്കെ പറയാൻ വേണ്ടി വന്നായിരുന്നു ആ കല്യാ ഭക്ഷണം കഴിച്ചിട്ട് പോയി ഭക്ഷണം ഒന്നും വേണ്ടാ പർണു പിന്നെ നമ്മൾ അതിഥി ആണല്ലോ അപ്പം മ്മൾ വാങ്ങികൊട് കഴി പിന്നെ ഈ കടകളൊക്കെ ഇപ്പൊ ത്തെന്നെ ഇള്ളതോണ്ട് ഓർഡർ ചെയ്താ അങ്ങ് വേഗം വെരൊല്ലോ അതൊരു സമാധാനാ ഉം ആര് പെട്ടെന്ന് വന്നാലും ഇമ്മൾ വേഗം ഓഡർ ചെയ്യല്ലെ ചെയ്യാ. അപ്പൊ പിന്നെ മന്തി ആയാലും ബിരിയാണി ആയാലും ഒ ഇപ്പ വേഗം വെ ട്ടിൽ എത്തിച്ചോളും അയുകൊണ്ട് അയിനെ
ഇണ്ടാക്കോ മന്തി ബിരിയാണി ഒക്കെ ഇണ്ടാക്കോ
ഇല്ല ബിരിയാണി ഒക്കെ വെക്കും
ഉണ്ടാക്കലുണ്ട്
നല്ലോണൊന്നും ആവൂല്ല മൂന്ന് പ്രാവശ്യം വല്യ കൊഴപ്പോല്ല ആഹ് നെയ്ച്ചോറ് പിന്നെയും നെയ്ച്ചോറാ നല്ലോണം വെയ് ബിരിയാണി അങ്ങനെ ഒരു ശരിയായി കിട്ടലില്ല നല്ലോണം വെക്കുവോ ബിരിയാണി
ബിരിയാണി ഞാൻ അങ്ങനെ വയ്ക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ അത്യാവശ്യത്തിന് ഞങ്ങടെ അത്യാവശ്യത്തിന് മാത്രം വയ്ക്കും ന്നാ പുറത് വലിയിതിനല്ല മക്കള് തിന്നാൻ വേണ്ടിട്ട് മക്കള് ബിരിയാണിന്ന് പറഞ്ഞാൽ നല്ലോണ്ണം തിന്നോളും വെറും ചോറ് അത്രേം തിന്നൂല
തന്നെയ ചിക്കൻ ഉണ്ടോ ഓരുക്ക് അത് മതി കോഴി ഉണ്ടെങ്കില് അതാണ് ഓരുക്ക്
വലിയ ഭക്ഷണം എന്തേയ്‌ത ഇറങ്ങൂല
ആഹ് കൊണ്ടടന്ന് തീറ്റിക്കേണ്ട ആവശ്യൊല്ല അങ്ങനെ അങ്ങ് കഴിച്ചോളും
പതിനാലുവയസായി മക്ക- ക്ക്‌ ആ പതിനാലും പതിനഞ്ചും പിന്നെ എ എട്ട് വയസ്
ആഹ് ആഹ് ആയിക്കോ ആഹ് ശരി എന്നാല്
ആഹ് ഓക്കെ ഓക്കെന്ന